ഹലോ
ഹലോ എന്തൊക്കെയാ വർത്താനം?
നല്ല വർത്താനം എന്താ പരിപാടി?
എന്താ വെറുതങ്ങനെ ഇരിക്ക വേറെ പരിപാടിയൊന്നൂല്ല. മയയല്ലേ ആഹ് നല്ല മയയല്ലേ അപ്പൊ പുറ ത്തിറങ്ങാനും ഒന്നിനൊന്നേയ്
ആഹ് എന്നിട്ട് ചായക്കൊക്കെ നോക്കിയോ?
ചായക്ക് നോക്കണു കുട്ടികളൊന്നുംല്ല അപ്പൊ പിന്നെ അങ്ങനെ മക്കളൊന്നും ഇവിടെ ഇല്ല.
ആഹ് വിരുന്നേക്കാ.
അല്ല ഓള് ഒരാള് ഹോസ്റ്റലിലും ഒരാള് കല്യാണം കഴിച്ചോടത്തും ആണ്. ആഹ് പിന്നെ ഞങ്ങള രണ്ടാളും തന്നെ ഉള്ളൂ.
ആഹ് സരി. ഇന്ന്ട്ട് എന്തക ഫുഡിനൊക്ക ഇണ്ടാക്ക്യെ?
ഫുഡിന് മീന്ട്ടീ. മീന് ഇണ്ടാക്കീ.
ആഹ്. ശ
പിന്നെ എന്തൊക്കേ മക്കളൊക്കെ. മക്കള്ണ്ടൊ?
ആഹ് മക്കള്ണ്ട്. ഒരാള്ണ്ട് ചെറ്ത.
ആഹ് എത്രായി.
മൂന്ന് വയസ്സായിട്ടൊള്ളൊയ്.
ആഹ് വാലവാടി പോണ് ണ്ടൊ?
ഇല്ല. ആഹ് രണ്ടീസം പോയി. പിന്നെ പോയിട്ടില്ല. കരച്ച്ലായിട്ട് ആക്കീട്ടില്ല.
ആഹ് ശരി. ഇന്ന ഇവിട്ത്തെ പേരെക്കു ഇവിട്ത്തെ പേരക്കുട്ടിക്ക് ഇഷ്ടാണ്. പോണ്ടാന്നർഞ്ഞാലും പോവും. മഴേ ത്ത് പോണ്ടാന്ന് പറഞ്ഞാ ഞാൻ പോവും ഞാൻ പോവും ഞാൻ പോവുംന്നറയും. ഇന്ന് ലീവാണ് എല്ലാർ എല്ലാർക്കും ലീവാണ് ന്നർഞ്ഞാലും ഞാൻ പോവുന്നറയ്
ആഹ് ആഹ് ഇവിട്ന്ന് കൊറേ പോണം അപ്പൊ മട്യാണ്.
അത് ശരിയ മഴീ അ
ഉം ഉം ഞാ ഒപ്പം പോവാണെ കൊഴപ്പല്ല. വേറെ ആരെപ്പേലും ആക്കണം. ഞാ ഒറ്റക്ക് പോവുമ്പൊ എത്തൂല്ല. വണ്ടിക്ക് പോണം.
അത് ശരി. ആഹ് ദൂരിവുമ്പൊ എട ങ്ങേറ വാലവാടിയൊക്ക ആവുമ്പളെ. സ്കൂളാണെ പിന്നെ എന്തായാലും ന്നങ്ങനണ്ടെ
ഉം വണ്ട്യൊക്ക ഇണ്ടാവുമ്പൊ അങ്ങനെ എന്തായാലും പോണം. ഇതിപ്പോ ഓല് കര്ഞ്ഞ് പോവുമ്പൊ ഞമ്മക്കും എടങ്ങേറാണ്.
അതന്നെ ചെറീ കു ട്ടീളല്ലെ. വാലവാടിയാവുമ്പൊ അപ്പൊന്ന ഇഞ്ഞി പോണ്ടന്നെരുതും ഞമ്മള്. ഉം ഉം ക്കെ. കുട്ടി ഒർങ്ങാന്ന്ട്ട്. കട്ടായൊ? ഹലോ ഹലോ. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ